ആൊക്കെണ്ട് വർത്താനം
എന്താ നല്ല വർത്താനം
ആഹ എന്താപ്പ പണി
പണി എന്താ ഇ വിടെ എങ്ങനെ ഇരിക്ക ചായയൊക്കെ കുടിച്ച്
ഏ പിന്നെന്താ ങ്ങളെ നാട്ടിലെന്താ ചക്ക ഉണ്ടോ മഴ ഉണ്ടോ
ചക്കക്കപ്പക്കജറാണ്ങ്ക മ്മക്ക് ചക്കൊന്നുംല്ല ആ മഴണ്ട് മഴ ഇങ്ങനെ അപ്പൊ ചോർന്നക്ക് നല്ല വയേനു
അല്ല മയന്റെ ഞങ്ങളോട അല്ല മയന്റെനി ഇപ്പൊന്നാണ് ചോർന്ന് വരുണ്ട് ആഹ പിന്നെ ആരൊക്കെുണ്ട് വീട്ടില് ആഹ ഞങ്ങളെ തൊുടല് ചക്കിയും മാങ്ങും ഒക്കെ ഉണ്ട് മാങ്ങകഴിഞ്ഞുട്ടോ പ്പൊ ഇപ്പൊ നി തേങ്ങയും ചാക്കിയൊക്കെ ഉണ്ട്
ഏ ഞങ്ങൾക്ക് ഒന്നല്ല ഞങ്ങൾ പുതിയതായിട്ട് സ്ഥലം വാങ്ങി ഉണ്ടാക്കിയല്ലേ വരാ ആക്കെ കൊയ്ിച്ചിട്ടണ് തൈകള് ഉം
വെള്ളം എങ്ങനെ മോൾത്തെ താത്തന്റെ അവിടെ കൊറെേ തൈ വച്ചിട്ട് ഇനി ഫ്രൂട്്സ് തൈകളൊക്കെ ഒക്കെ ഇണ്ടായി ഇപ്പൊ അയി ക്കെ കുടിച്ചരു ആ ആയിറ്റ പേരെ കുടിയിരുന്നരണ്ടാക്കി നമുക്ക് തരുമ്പോ ഒരു ഷന്തോഷ ആഹ് നമുക്ക് തരുമ്പോ ഒരു ഷന്തോഷല്ലേ
പിന്നെ എന്താ അതിപ്പോ ഒന്നായാലും രണ്ടായാലും തരുമ്പോ നമുക്കൊരു സന്തോഷണ്
പക്ഷ നമ്മളോടൊരു പുതിയ ഒരു സാനണ്ടായ നമക്ക് ആ ഒരു ശാന്തോഷ കാണുമ്പ
ആഹ് അത്പ്പോ എന്താ പറയാ തന്നുന്നല്ല എന്നാലും ഓൽ ഞമ്മളെ പരിഗണിച്ചു
ആഹ് നമുക്കൊരു ശന്തോഷക്കാര തരുമ്പോ അല്ല പോരോടനെ തിന്നൻ ആളണ്ടന്നാലേ നമ്മുക്ക് ഒന്നോ രണ്ടെണ്ണം അയ്ന്ന് തന്നാ നമുക്കൊരു ശന്തോഷം
ആയന്നെ
ഉം ഇഞ് അതങ്ങനെന്നേ ഇപ്പോവിട കോവക്ക് ആഹ് ചക്കൂട്ടാൻ പൊക്കും കോവക്കന്റെ പേര്ക്കും കോവക്കണ്ട ഞങ്ങളെ പരെന്റെ മുന്നിലേ
ഏഹ് ഇന്റെ പേരെയിലും ഉണ്ട് ഇങ്ങനെ വല പന്തലി ഇട്ട്ങ്ങാണ്ട് ഉണ്ടാക്കിക്കണ് ഇപ്പ
ഇത് വല പന്തലടാതെ നന്നായിഴ്ട്ട് തെങ്ങുമ്പോ കൂടാൻ മറന്ന കന്നാണ് പെരമക്കണ്ട് വന്നൊക്കെ വനൊന്നും ഇണ്ടാക്കിയില്ല ഇണ്ടാക്കണൊക്കെ വിചാരിചിനി അപ്പത്തനെ അവ പടർന്ന് പിന്നെ കോവക്കെ ഉണ്ടാക്കല ഉണ്ടായി
ഇത് ഗോവയ്ക്ക് ഫാഷൻ ഫ്രൂട്ടും കൂടി ഇങ്ങോട്ട് വളർന്നിട്ടല്ല രസ കാണാൻ മുറ്റത്ത വെയിലൊന്നും ഉണ്ടാവില്ല പന്തല ഇട്ടിട്ട്
ആഹ് ഞാന എന്റെ ഏട ത്തിന്റെ കുട്ടി പോണ ദർസില് അങ്ങനെയാണ് ആവിടെ പള്ളികർ ഇങ്ങനെ വെ കക്കരിക്കിം പിന്നെ അങ്ങനത്തെ പച്ചക്കറി എത്തപ്പ അയ്ന്റെ പേര് കയാറല്ല അതൊക്കെ അങ്ങനെ പടർന്ന് പിടിച്ചാണ്ട് വലട്ടാണ്ട് പോലെ ഉണ്ടാക്കുക നല്ല രസ കാണാനേ
ആഹ് നല്ല രസാണ് നല്ല വെയിലും ഉണ്ടാവൂല ഉം
ചെരങ്ങണ്ട വല്യ ചെരങ്ങ നീളംള്ളേ
ഏഹ്
ങ്ങോാനും പെരുപ്പെട ചരങ്ങിയൊക്കെ അപ്പൊ ഞങ്ങൾ ചോദിച്ച എത്ത ഇവിടെ കു വച്ചിട്ടാണ്ല്ല അവിടെ പച്ചറിയന്റെ വേസ്റ്റ് അവിടെ
ഇമ്മേ പടോം മുളച്ചതാ
ആ പടം പലിവന്നതാണല്ലോ ഇട ആ പള്ളി കൊണ്ട് ഫുള്ള് മോളിലും സൈഡിലും
അതിന് ഉണ്ടാൻ കരുതി അത്രം അങ്ങനെ ഉള്ളു പട്ചോൻ കരുതിയാ ഞമ്മള് കുഴിച്ചിട്ട് ഇണ്ടാക്കും നൻ കൊടുത്ത് അപ്പൊ അയ്ന് വള്ളം പറ്റൂല വെയിലും പ
ആഹ് അങ്ങ് നല്ലോ ഉണ്ടായീനി അവർക്ക് കറിയൊക്കെ അവർക്കും തിരഞ്ഞെടുക്കണ്ടീ
ഏഹ് ഇൻറ്റോം ണ്ടാവല് ഉണ്ട്ട്ടോ ഇന്റേത് കഴിഞ്ഞുറി ഒരു കിട്ടിയപ്പോ മത്തം കിട്ടി നല്ല പച്ചമത്തൻ ഇക്കുറി കടേട്ടിയപ്പ വെള്ളരിക്കാ ഞങ്ങൾ കണ്ടിട്ടില്ല ഉം ആഹ് നിറച്ച് കാടാണ് കാടിന്റെ ണത് അപ്പൊ ഞാന് കാട് വെട്ടിയപ്പോ ഞാൻ ആശുപത്രിയ്ക്ക് പോയി വന്ന പണ്ട് വെള്ളരിക്കൊക്കെ അവ എടുത്തച്ചിക്കണ് അപ്പൊ വെട്ടിയ പോല കിട്ടീക്കാണ് ഉം ഞാൻ കണ്ടീനു ട്ടോ പൂട്ടതൊക്കെ ച്ച് വെള്ളരിക്കാ എനിക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ ഇലയണന്നും മനസ്സിലായിട്ടില്ല ഉം വെള്ളരിക്ക കിട്ടി യാപ്പിള അത് വെള്ളരിക്കന്റെ വള്ളിയേനുലേ അറിയേന്
ആഹ് നല്ല രസീകാരം നമ്മക്ക് അങ്ങനെ കിട്ടുമ്പോ നല്ല ശന്തോഷേക്കാരം കാണുമ്പോ
കുമ്പളം മത്തൻ തൊക്കെ ക്കച്ചറിയ വെള്ളരിക്ക ഞൻ അങ്ങനെ കണ്ടിട്ടില്ല
ഏഹ് ഞാൻങ്ങോട്ട് അവിടുന്ന് പള്ളിക്കന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മളോടെ പോയിട്ട് അങ്ങനെ കുഴിച്ചിടനം ന്ന് ആഹ് കാനലൊക്കെ ഉണ്ടായി ഇവിടെത്തിയ മടിയെക്കാരം നമ്മള് പരല പണിയാരിച്ചാണ് പിന്നെ അതൊക്ക ഇനി അവിടെ നടന്നോട്ടെ അതൊക്ക ഇനി പിന്നെ ആകാൻ വിചാരിക്കും ആ അത് നാളെ തടിയൊറക്കനായിരിക്കും നാളെ ഇനി നാളെ തടിഎറക്കാൻ പോവാ ഇനി അത് കഴിഞ്ഞ വിചാരിക്കും നാളെ തീറ്റി നിർത അപ്പൊ വേറെ കാണുമ്പോ വിചാരിക്കും അതും കൂടി തിന്ന അത് കഴിഞ്ഞിട്ട് നിർത്താ അതേമാതിരി ആ ഞാൻ അപ്പോ പിന്നെ തടി നിർത്തണം ചുമ്മാ അങ്ങനെയൊക്കപറയും പിന്നെ കഴിഞ്ഞ വിചാരിക്കും ചായ കുടി നമ്മൾ കുടിച്ചൻ കുഴക്കും ക്ഷീണം എന്തൊക്ക സ്വസ്ഥത
ഒരു നേരം നിർത്തിയ അടുത്ത നേരം അയിന്റെ കുടിച്ചു ഉം ഉം റാഹത്തന്നെ
ആ എന്നാ പിന്നെഞാൻ എന്തായാലും മണ്ടില്ല നമുക്ക് അല്ല ഒരു തലവേദനയക്കെ അ ചായനെ കുടിക്കാഞ്ഞാൽ ഞാ എന്തോരു തല വേദന വരും എനിക്ക് ആ നേരം ആകുമ്പോൾ ഇച്ചിരി ചായ കുടിച്ചു കഴിഞ്ഞാൽ തലവേദന അങ്ങട് എടുക്കൂല
ക്ലാസ്സിലല്ല ചായ കുടിക്കാം കോപ്പയിൽ ആണ്
ഞാൻ ക്ലാസ്സിൽ മതി എന്നാല ഒരു നേര കുടിച്ചാഞ്ഞ ഒരു തലവേദന അത് അങ്ങനെ ആയി അ
ഇപ്പൊ തന്നെ കൊറേ
ആ അതില്ല അത് ഞങ്ങൾ പറ്റ ഒഴിവാക്കി പോയിന് ആ അങ്ങനെ കുടിച്ചല്ലേ എന്നാലും ചായ അങ്ങനെ കു ക്കണം ഒരു മനസ്സിന് തീർപ്പതിയാണെങ്കിൽ അത അങ്ങനെ ശീലിപ്പനി ഇവിടെ ഞാൻ ഇവിടെയൊക്കെ വന്ന ഉടനെക്കെ ഇവിടെ ചോറ്റുക്കും പിന്നെ ഉച്ചക ചോറ്റിനും പത്തണിക്കും അന്തിക്കും വൈകുന്നേരം ക്ക ചായ
ഞങ്ങളോട അങ്ങനെയ തറവാട്ടില്ലേ ചക്കിക്ക് ഒക്കെ ചായ ബിരിയാണി ച ചായ
ആഹ ആ എല്ലാത്തിനും ചായനി ആ ഇതിങ്ങന കുടി കുടിച്ച് കുടിച് ശീലിപ്പായി നമ്മക്ക്
അതന്നെ ഇപ്പ ഇല്ലാതെ കഴി
മാറ്റാൻ കഴിയുന്നില്ലേ അ ഇത്ര നമ്മൾ ശ്രമിക്കണ്ട് പറഞ്ഞിട്ടെ മാറുന്നില്ല. അതൊരു ആ നേര് ആകുമ്പോ ചായ കുടിചില്ലേ ഒരു ഇടങ്ങേറ മനസ്സിക്ക് ആ കട്ടൻചായ പാൽ ചായ ഉണ്ടായാ കുടിച്ചോ പാലുണ്ടായാലേ മാ മോൻ വരുമ്പോ പാൽ പാൽ കൊണ്ടുവരണ കാണാം അപ്പൊ പാൽച്ചായ ഉണ്ടാക്കി കുടിച്ചോ ഓൻ ചെലേപ്പൊ പണി കയ്ഞ്ഞ് വെരുമ്പഴേ ഓന് സ്കൂളില്ലാത്തന്നൊക്കെ എന്തേം പണിക്കോവും. അപ്പൊ ഒരു പായ്ക്ക് പാൽകൊണ്ടിടും അപ്പൊ അത് ഉണ്ടാക്കിയണ്ട് അങ്ങനെ കുടിച്ചു ഓൻ അല്ലേ ഓൻ ഈ പോളിഷിന്റെ പണിയൊക്കെ
എ
അഹ് ഇങ്ങനെ സ്ക്കൂള് ഇല്ലാത്തന്നെ പോവൊള്ളൂ എന്നും പോവൂല്ല
ആ കുട്ടികൾ അധികം കാണോ സ്കൂളിൽ ആ ദിവസം കാറ്ററിങ്ങിനോ പോണാതാ ചോദിച്ചു കേട്ട കാറ്ററിംഗങ് പറഞ്ഞാൽ ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ പോവല്ലേ കല്യാണക്കുടീതൊക്കെ ആ ആ ഓഡിറ്റോറിയത്തിൽ എൻ്റെ ചേട്ടത്തിന്റെ ചെറുക്കൻ ഓക്കേ അങ്ങനെ പോവാ
അങ്ങനെ പോവല്ണ്ട് ഓൻ പറയാ അപ്പൊ ഓൻ അങ്ങനെ പാലൊണ്ടെര്മ്പൊ ഞങ്ങള് ഇണ്ടാക്കി കുടിച്ചലാ..
ആഹ് ആഹ്
അത് കുടിച്ച സമാധാനാ
ഉം ഷുഗറും പ്രഷറൊന്നും ഇല്ലല്ലോ
എ ഷുഗറിന്റെ ആളാ ആഹ് ആഹ് ഷുഗറ് എന്നോണ്ടായിനിം രണ്ടാമത്തെനെ പള്ളെല്ള്ളന്ന് ഇണ്ടായിനിം
ഏ എന്നിട്ട് പിന്നെ കുറഞ്ഞില്ലാ
പിന്നെ ഷുഗർ കുറഞ്ഞിട്ട് തന്നെയില്ല ആ ഷുഗർ ഇപ്പോഴുമുണ്ട് അങ്ങനെ
ആ ശരി ഇങ്ങട്ട് ഇൻസുലിൻ ഒന്നും വെയ്ക്കന്നില്ലല്ലോ ആ
ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ
എഹ് ഇക്കും ഇണ്ടായ്നു മര്ന്ന് കുട്ച്ചപ്പോ ഇപ്പൊ ഇല്ലാട്ടൊ ഇപ്പൊ കൊറഞ്ഞ്ക്ക്ണു.
എ
ശ്വാസംമുട്ടലും അലർജിയും ഒക്കെ ഉണ്ടായിട്ടേ മരുന്ന് കൊടു ചീന അയിന്റെ മയിന്റെ വന്നാൽ തലയോട്ടിക്ക് വിള്ളലൊക്കെ വന്ന് അയിൻ്റെ എന്താ ന്ന്ട്ടാ വെള്ളം മൂക്ക് കൂടി വെരാ
ആ ഇതുണ്ടായിട്ടാ എത്താ ശ്വാസമുട്ടൽ
സിഎസ്എഫ് പി കെ ജ് ശ്വാസംമുട്ടൽ പറഞ്ഞാൽ അലർജി നല്ലോണ്ടായിട്ടേ ഭയങ്കര തുമ്മലേയിരുന്നു
ആ ഇന്റെ മൂത്തച്ചി ക്കല്ലേ ശ്വാസം മുട്ടൽ നല്ലോണമുണ്ട് ഓൾക്കെ അലർജി പൊടി ഒന്ന് പറ്റൂല്ലേ
പറ്റൂല അങ്ങന തന്നെ അപ്പൊ എനിക്ക് തുമ്മി തുമ്മി അവസാനം തലയോട്ടിക്ക് ഒരു വിള്ളൽ വന്നു എന്നിട്ട് തലച്ചോറ്റ്ത്തെ വെള്ളം ഇങ്ങനെ മൂക്ക് കൂടി ഇങ്ങനെ വരിക പിന്നെ ശ്വാസകോശത്ത് ഇറങ്ങിയാണ്ട് ശ്വാസം മുട്ടലായി പിന്നെ അങ്ങനെ ശ്വാസകോശത്തിന് ഇൻഫെക്ഷൻ ആയി അങ്ങനെയൊക്കെ തല പിന്നെ തലയ്ക്ക് പിന്നെ ഓപ്പറേഷൻ ഒ ക്കെ കഴിഞ്ഞിപ്പോ അങ്ങനെ പോണുണ്ട് തുമ്മാനും പറ്റൂല്ല പനി വരാനൊന്നും പാടില്ല ഉം അതിന് ആദ്യം അങ്ങനെ ഉളേളനു ആദ്യം ഇങ്ങ ചെറുതായിട്ട് അലർജി പിന്നെ കൂടി കൂടി കൂടി അലർജി നല്ലോണായി മരുന്നൊക്കെ കുടിച്ചുണ്ട് കുറയണില്ല
ഞങ്ങൾക്കൊ ഉണ്ട് എന്നാലും ഇപ്പ നമ്മളെ ശ്ര നമ്മക്ക് ആ പണി കഴിഞ്ഞാ പിന്നെ ഇത് പോയി
ആ
ആ അല്ലെങ്കിൽ അങ്ങനെ തുമ്മിയോണ്ട് നിൽക്കും
കുടിച്ചിട്ടില്ലെങ്കി ഭയങ്കര തുമ്മലാണ് മരുന്ന് കുടിച്ചാലോ ഭയങ്കര ഉറക്കമാണ്. അതാണ് കെതിയേഡ് ഉറങ്ങീറ്റ് ഇങ്ങട്ട് രാവും പകലും എന്ന് പറിയുമ്പോലെ ഉറകെകാരം പിന്നെ ഒരു പണിയ എടുക്കാൻ വൈക്കൂല ഉറക്കതൂങ്ങിയിട്ട് കണ്ണിന്റെ പോളങ്ങനെ അടി ഇങ്ങട്ട് ചില ദിവസ രവിലെ ചോറും കൂട്ടാണ്ടാക്കിയിട്ട ഒറ്റ കിടത്ത അടിച്ച് വരാനും തൊടക്കാനും ഒന്നും വെയ്ക്കൂല ഉറക്കം വന്നിട്ട് ഉറങ്ങി നീച് അസർക്കക്കെ പിന്നെ അടിച്ചൊരി തുടക്ക
അല്ല അത് ഞങ്ങള് എന്റെ പേരില് എല്ലാർക്കുണ്ട് ഇൻ്റെ ഉമ്മാക് ആറ് പെൺകുട്ടികൾ ആ ആറ് പെൺ നേരം വെളുത്ത ഒന്ന് കിടന്നുറങ്ങണം
ഏ ഇച്ച അങ്ങനെത്തെ ഒറക്കൊന്നുമില്ല ഈ മരുന്ന് കുടിച്ചാലുള്ളൂ മരുന്ന് കുടു
ഏ ഞങ്ങക്ക് മരുന്ന്ടിച്ചിട്ട്ന്നല്ലേ ഞങ്ങ ഇച്ചങ്ങനെന്ന് കടക്കണം കുട്ടികളക്കെ മദ്രസ പോയ ഒന്നാണ്ട് കടന്നുറങ്ങും
ഏ ഞാ മദ്രസ്ക്കല്ലേ ഇവരെ സ്കൂൾക്ക ആക്കീട്ടാ കടക്ക മദ്രസ് ആാക്കീട്ട് നേര ഉണ്ടാവൂല്ല
ഇങ്ങട്ട് പിന്നെ പത്ത് അയിന് അപ്പ ചായ കടിയൊക്കെ അപ്പണ്ടാക്കി വെക്കല എന്നാ പിന്നെ മദ്രസ ഇട്ടന്നാ ചായ കടി കുടി കുടിച് ഓല് പോയും ചെയ്തോളും അപ്പ പിന്നെ ഉറക്കില്ല പിന്നെ ഉറക്ക് പോയി
ഞാൻ ഇവലെ സ്കൂൾക് ആക്കിട്ട് ഞാൻ വന് കിടക്കും
ഏ
പിന്നെ ഉറങ്ങച്ചിട്ടുണ്ട് പിന്നെ അടിച്ചലും തുടക്കലും കുളി നിസ്കാരോ
പിന്നെ ഇവല് പോയികഴിഞ്ഞാ പിന്ന നമ്മള ഓർകല് പിന്നെ കുട്ടീനെറ്റ് അംഗലവാടി പോയി പിന്നെ നമ്മളെ പെരടെ പണി അങ്ങനെ എടുത്താണ്ട് പിന്നെ അങ്ങനെ അത് രാവിലെ ഒരുർക്ക ഇവർ പോയ
ആഹ
ഇവർക്ക് ചായകടി ഉണ്ടാക്കി കൊടുത്ത അപ്പ ഓല് കുടിച്ചാ പിന്നെ ഓല് കുടിച്ച മദ്രസക്ക് പോവും
ആഹ
മദ്രാസിൽ പോയ ബേക്കിൽ ഒന്നങ്ങാട്ട് കടന്നൂറങ്ങണം മദ്രാസ് ഒമ്പതേകാലിന് വിടും ഓര് ഒമ്പതര മുതൽ പേരില് എത്തും അപ്പോത്തിന് നമ്മളെ ഉറക്കകൊത്തളീം ആ ബസിന് പോകും
ഉം
ബസ്സിന് പോവാല സ്കൂക്ക് ഓല ബസിന് പത്ത് മനിയാവുബോത്തിന് ബസ്സ് വരൂക്ക്
ആ
പിന്നെ ബസല്വരും ചെയ്യും അഞ്ചനി ആവുബോത്തിന് ബസ്സ് തിരിച്ചെതും നാലരക്ക സ്കൂള് വിട എന്നാലും അഞ് അഞ്ച് ആകും പേരെലത്താന്
ആഹ
അത് പിന്നെ ഓല് മൂന്നാാം ട്രിപ്പിലായിറ്റേ മൂന്നാം ട്രിപ്പിലാണ് ഓല് പോണത് അപ്പൊ പിന്നെ അതാണ നേരം അങ്ങനെ നാല നാലർക്ക് വിട്ടാ നാല് അഞ്ചണിന് മുന്നെ എത്തും നാലരൊകാവുമ്പതിന് തന്നെ നാലേ നാപ്പവ്ബോത്തിനൊക്കെ ഇവിടെ എത്തു
മര
ആഹ ട്രിപ്പ് ഇങ്ങനെ ആദ്യ ട്രിപ്പടിച്ച ട്രിപ്പ്ട അങ്ങനെ
ഉം
അപ്പൊ
ആ ശരി
പിന്നെന്താ എന്നാ പിന്നെ
ല്ലേ
ഏ
ആവുനള്ളു ആയിലെ
ആഹ ആയി എന്നയിക്കോട്ടട്ടോശേരി
കട്ട
ആഹ